കേക്കാവോ ആഹ് എന്നാണ്ട് വിശേഷം
ആ ഹ് സുഖയിട്ട് ഇരിക്കണ്
ആഹ് മഴണ്ടോ അവിടെ
ആഹ് നല്ല മഴ
ആഹ് ഹ
ഇപ്പൊന്ന് ചെറുതായിട്ടൊരു കുറവുണ്ട്.
ആഹ് നാ നാട്ടിൽ തന്നെയാ
ആഹ് നാട്ടില
ആഹ് ഞാനിവിടെ തമിഴ്നാട്ടിലാ അപ്പൊ ഇവിടെ അങ്ങനെ മഴയൊന്നുമില്ല അപ്പൊ വീട്ടിന്ന് അമ്മ വിളിക്കുവാ പറയും അവിടെ നല്ല മഴയാന്ന്.
ആണോ ആ അവിടെ നല്ല മഴയാ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസ യിട്ട് മഴയാണ് തമിഴ്നാട്ടിൽ ഗുഡലൂർ ഭാഗത്താണോ
എ ഈ റോഡ്ന്ന് പറയും.
ഈ റോഡോ
ആഹ്
ആഹ്
ഇവിടെ ഭയങ്കര ചൂടാ മഴയെന്ന് പറഞ്ഞ സാധനമില്ല ആഹ്
ഇല്ലനേ ആഹ്
ഇവിടെ മെയ് ഇതിന് മുമ്പ് മെയ് മാസത്തിലൊക്കെയ ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. റൂമിലൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അതുപോലെ ചൂട് കിടക്കെന്ന് പറഞ്ഞ ബെഡൊക്കെ ഇങ്ങനെ വേർ ഒഴുകും ആ ഞൻ ഒരാഴ്ച മുമ്പ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല സുഖമായിരുന്നു.
ആഹ് ആഹ് ആഹ് തമിഴ്നാട്ടിൽ മാറുമ്പോ എന്റെ ഇതിയിൽ കൂടലൂർ ഭാഗ ആ ഈ ഭാഗത്തൊക്കൊക്കെ നല്ല നീലഗിരി ആ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണല്ലോ.
ആ ഇവിടെ തണുപ്പൊന്നുമില്ല പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ ഇപ്പ ആണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞ അപ്പൊ കറണ്ട് കൂടെ പോവും ഇവിടെ
അപ്പൊ മഴ എപ്പോഴ അവിടെ പെയ്യ ഏത് സമയത്താ
ഒരു ഓഗസ്റ്റ് ഒക്കെ കഴിയണം ചെലപ്പോ പെയ്യും ഇവിടെ അങ്ങനെക്കെയാ അങ്ങനെ ഇവിടെ വല്ല്യ മഴ കിട്ടണ സ്ഥല അല്ല അങ്ങനെ തോന്നുമ്പോ മഴ ഇനിയിപ്പോ ഇവിടെ മഴക്കാർ വന്നന്ന് വിചാരിച്ചോ അങ്ങനെ മഴക്കാർ അങ്ങനെ വന്നു പോകും പെയ്യില്ല
ആ അപ്പൊ പിന്നെ ങ്ങൾക്ക് വെള്ളോക്കെ
വെള്ളോക്കെ ഇവിടത്തെ ന്താങ്ങനെ നമ്മള് എന്തോ ഇവരിങ്ങനെ അടിച്ചിരുന്നു ആ പൈ പീന്നവന്ന വെള്ളൊന്നും കുടിക്കാൻ പറ്റില്ല്യാ ആ പിന്നെ മറ്റേ നമ്മള് കാനില് വെള്ളം വാങ്ങും പൈസ കൊടുത്തു മുപ്പത്തഞ്ചു രൂപ
ആഹാ
അങ്ങനെ അത്ങ്ങനെ വാങ്ങണം അപ്പൊ നമ്മൾ ഒരു ത് ഒരു ഒരു മാ- സൊരു നാലഞ്ച് കാന് വാങ്ങും അങ്ങനെ
അല്ല അപ്പൊ കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അതെന്നെ
ആ അതെന്നെ ഈ കറിക്കൊക്കെണ്ടാക്കുമ്പോ അത് ചോറിന് മാത്രം ആ വെള്ളം എടു അങ്ങനെ അത്ര വല്ല്യ പ്രശ്ന ഇല്ല വേണേ നമക്ക് തിളപ്പിച്ചാല് കുറച്ച് നന്നായിട്ട് ഡീപ്പായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാ അങ്ങനെ കുടിക്കായിരിക്കും പക്ഷെ നമ്മള് ഈക്യാന്റെ വെള്ളാണ് എല്ലാം എടുക്കണത് കുളി ക്കാൻ വേണ്ടി പ്പൊ എന്താണ് ആ വെള്ളം തന്നെ എടുക്കല് ഏത് പൈപ്പീന്ന് വന്നത് പക്ഷെ അത് വെച്ച് തല കഴുകിയ മുടി നന്നായിട്ട് കൊഴിയണണ്ട് പക്ഷെ എത്രന്ന് വെച്ചാ മ മറ്റ വെള്ളം വാങ്ങ പൈസ
പൈസ കൊടുത്ത് വാങ്ങണേന ഒരു കണക്കൊക്കെ ഉണ്ടാവല്ലോലെ
ആ പഠിക്കല്ലേവടെ അപ്പൊ പിന്നെ എത്രന്ന് വെച്ചാ
ആ വള്ള ത്തിന്റെ ബുദ്ധിമുട്ട് വല്ലാത്തരു പ്രശ്ന ഇപ്പ ഇവിടെക്കെ വെള്ളം കൊണ്ട്
നല്ലത് വെള്ളമാങ്ങും
ആ ആ ആ ആ ആ ഇവിടെ ഇങ്ങനെക്കെ മഴയള്ള സമയത്ത് ഇപ്പ മഴ ഇങ്ങനെല്ലാത്തണ്ട് ഞാൻ ഇപ്പളാ കേൾക്ണെ
ആഹാ മഴ പെയ്യുട്ടോ പെ യ്യായികയൊന്നുല്ല
എത്രയാമ്പോ തമിഴ്നാട്ടിൽ അങ്ങത്തെഥലങ്ങളൊക്കെണ്ടന്ന് ഇൻക്കാറില്ലായിരു-
അവിടെ മഴ പെയ്യുമ്പോ ഇപ്പ ഇവിടെ മഴയാവണന്നില്ലല്ലോ അങ്ങനെയാ
ആ ആ അങ്ങനെണ്ടാവല്ലോ ഇപ്പം പിന്നെ ഗൾഫ് മേഖലയിലൊക്കെ അങ്ങനെണല്ലോ ദുബായി ആ അങ്ങനെ ആവു അടപ്പന്റെ ഒരനിയനുണ്ടവിടെ ഓന് പറയും എന്തോ ചൂടോണ്ട് പൊറത്തിറങ്ങാൻ വയ്യാ ഉം നല്ല ചൂടാ
ഇവിടെ പിന്നെ നേരത്തെത്തെ മെയ്യ്ഡ എത്ര ഒന്നുംല്ല മെയില് നല്ല ചൂടായിരുന്നു പ്പൊ പിന്നെ അത്ര വല്യ പ്രശ്നല്ല ആ അവിടത്തേക്കാളും കടയാ അവടെ
ആ അങ്ങനെള്ളൊരു സ്ഥലാലെ
ഓ കിടന്ന ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ
ആ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊരു വല്ലാത്ത ബുദ്ധിമുട്ട്
മഴ പെയ്യുന്നതോണ്ട് ഇപ്പവിടെ വീട്ടില് വെള്ളൊക്കെ കാണോ അല്ലെങ്കി വെള്ളൊക്കെ കാണോ
ആ ഞമ്മക്ക് വെള്ളത്തിന് ഇത്വരെ പ്രശ്നം വന്നിട്ടില്ല
ആ
അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സ്ഥലല്ല പിന്നെ ഇവിടെ ഞങ്ങളെ അടുത്തൊക്കെ വയലൊക്കെ ഉള്ള അങ്ങനത്തെ സ്ഥലങ്ങളാ
ഓ
തൊട്ടടുത്തല്ല കുറച്ച് ദൂരയിട്ട് ര ഒരു കിലോമീറ്റർ അ അപ്പറം വയലും തോടും അങ്ങനെയൊക്കെയുള്ള ആ നാല് ഭാഗ ത്ത അങ്ങനെട്ട് നാല് ഭാഗത്തും അങ്ങനായിട്ട് ഒരു കരയിലായിട്ടാ ഞങ്ങള്
ഓ അപ്പൊ അവിടെ വെള്ളത്തിനും പ്രശ്നല്ല ഓ ഓ വീ വീട്ടിലാണെങ്കലും അങ്ങനെ വല്ല്യ പ്രശ്നൊന്നുല്ല പക്ഷെ ഈ ഞ ഈ കോറ് ഈ മഴ തുടങ്ങുന്നേക്കാളും മുമ്പേ
ആഹ്.
എന്താണ് തൊടങ്ങി കഴിഞ്ഞപ്പോളേക്കും എന്താ ആദ്യത്തെ മഴൊക്കെ പെയ്ത്
ആഹ്, ആഹ്.
പിന്നെ വെള്ളം കൂടാ അത്യാവശ്യം കുറെ. നല്ല മഴ പെയ്താല്ലെ ആദ്യത്തെൊക്കെ മഴയില് വെള്ളം ഇറങ്ങൂലോ. ആഹ് അങ്ങനെ എറങ്ങൂലെ അപ്പൊ ആ സമയത്തൊക്കെ മഴ പെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ആഹ് ആഹ്, ആഹ്, ആഹ് ആഹ ആഹ
അങ്ങനെ അത് യൂസാക്കും.
വടെക്കെ അങ്ങനെ വെള്ളല്ലാതെപ്പോ ഈ മെയ് ലാസ്റ്റാവുമ്പയ്. അങ്ങനെ പഞ്ചായത്ത്ന്ന് ഇ ചോയിക്ക്ണ്ടായിരുന്നു വെള്ളല്ലാത്തോലൊക്കെ പറയാം പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ. വെള്ളത്തിന് ബുദ്ധിമുട്ട്ള്ളോല്കൊക്കെ വീട്ട്ക്ക് ഫ്രീയായിട്ട്. ആഹ്, ആഹ്. അങ്ങനെക്കണ്ടായിരുന്നു അപ്പോ അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട്ള്ളോല്കൊക്കെ ങ്ങനെ കൊടുന്നൊടുത്തീര്ന്ന് ഞാപറയ ഈ വെള്ളത്തിന് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണല്ലോ വല്ല്യെ പ്രസ്നം വെള്ളംല്ലെങ്കി ഞ്ഞമ്മക്ക് ഒന്നും കയ്യൂലല്ലോ.
സത്യം, സത്യം.
ഉം ഞമ്മളിപ്പോ ഞമ്മളെ ഇഷ്ടത്തിന് വെള്ളം ഉപയോഗിക്കുമ്പയ് ഇല്ലാത്തോലെ അവസ്ഥ മ്മള് അപ്പൊ ഓർക്കൂലാ.
ആഹ് അതെ അതെ കൊറെയെട്ത്ത് അങ്ങനെ വെള്ളല്ല ഇവിടെ വന്ന് കഴിയുമ്പോ ശെരിക്കും ഇക്ക് മനസ്സിലാവും കാരണം നമ്മളിങ്ങനെ കാനീന്ന് വെള്ളം വാങ്ങി വാങ്ങുന്നത് കൊണ്ട് അപ്പോത് എട്ക്കെടുത്ത് കുടിക്കാനും മടിയാവും.
അത് യൂസെയ്യാനും ഒരു പേ അല്ല അത് യൂസ് യൂസ് ചെയ്യുമ്പോള് അയിന്റേതായ നല്ലത് ണ്ടാവോലോ
ആഹ് ചെലപ്പോ നമ്മക്ക് പറയാൻ പറ്റില്ല ക്യാനില് വരുന്ന വെള്ളം നല്ലാണ് ഞങ്ങള് കഴിഞ്ഞ ദിവസം വാങ്ങിയ ക്യാനാത്ത്ങ്ങനെ. പാട പോലെ കെടക്ക നട്ട് ഞങ്ങള് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് തെന്താ ഇങ്ങനെ. തന്നേക്കണെന്ന് പറഞ്ഞ് തിരിച്ച് റീഫണ്ട് പൈ സെ പൈസ തിരിച്ച് വാങ്ങി കാരണം അതങ്ങനെ. ഇക്ക് ന്തേലും. കുടിച്ച് കുടിച്ചാ എന്തേലും ഇനി പറ്റിയാലോ ആർക്കറിയാം എന്താവാന്ന് ന്ന് പാട പോലെ ഇങ്ങനെ കെടക്കില്ലേ.
ആഹ്.
എന്താന്നറിയില്ല എന്താ ഇതിനാത്ത് പാട പോലെ കെടക്കണെ ഒരു പായല് പോലെങ്ങനെ കെടക്ക ഒരു വെള്ള സാധനം വെള് വെള്ത്തിട്ട് കൊറേണ്ട്.
ആഹ്.
പ്പൊ ഞങ്ങവേടിച് ങ്ങനെ ഞങ്ങള് ആദ്യമേ എടുത്ത് കുടിക്കുകൊക്കെ ചെയ്താ വെള്ളം പകുതിയായിക്കണു. അപ്പഴാണ് ഞങ്ങള്ത് കാണുന്നത്. ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റീല്ലാ ആന്നേ കുടിക്ക്ണ വെള്ളത്തില്.
ആഹ് ആഹ്.
അയ്യോ ഒന്നും പറയണ്ട അന്നിട്ട് ഞങ്ങക്കത് ഭയങ്കര പേടിയായി എന്നിട്ട് നി എന്തേലും പറ്റൊ അപ്പൊ ഞങ്ങക്കിനി എക്സാം ഒക്കെ ആവാറായി അപ്പൊ ഇനി എന്തേലൊക്കെ. ക്കെ അസുഖം കൂടെ ആയി കഴിഞ്ഞാ നല്ല രസായിരിക്കും.
ആഹ്, ആഹ് എക്സാം എന്താ പഠിക്ക്ണ്.
ഞാന് എന്താ ഒക്കുപേശ്ണൽ തറാപ്പി.
ആണോ അവിടെന്താ പിന്നെ പഠിക്കാ വേണ്ടീട്ട് പോയതാണോ.
ഓഹ് ഞാൻ പഠിക്ക്യ.
ആണോ ആഹ് ഞാൻ കല്യാണം കഴിഞ്ഞതാണോ ചോയിക്കാതെങ്ങനെ നിന്നതാ. അങ്ങട്ടൊക്കെ കല്ല്യാണം കഴിഞ്ഞതാണോ അതോ എന്താന്നറീലല്ലോ.
അല്ലല്ല ഞാനിവിടെ പഠിക്കാവേണ്ടി വന്നതാ.
ആണോ. കല്ല്യാണം കഴിഞ്ഞ്ണ്ടാവൂലല്ലെ
ഇല്ല കല്ല്യാണൊന്നും കഴിഞ്ഞി ച്ട്ടില്ലാ ഹും നിങ്ങളടെ കല്ല്യാണൊക്കെ കഴിഞ്ഞോ
ഓ എനിക്ക് മൂന്ന് മക്കളുണ്ട്
അയ്ശരി അവര് പഠിക്കായിരിക്കും അല്ലേ
ആഹ് മോൻ എസ് എൽ സി ആണ് ഇ വർഷം
ഓഹ്
ആ മക്കൾ മറ്റോൽ ഒരാൾ ഒന്നാം ക്ലാസ് ഒരാൾ നാലാം ക്ലാസ്സിലാണ് പടി കാൻ പോയാണ അവിടെ വേറെ ഫ്രണ്ട്സ് കളൊക്കെ ഉണ്ടാവൂല്ലേ
ഓ ഉണ്ട്ണ്ട് ഞങ്ങൾ ഇവിടെ പോറത്ത് റൂം എടുത്താ തങ്ങണെ അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ
ആഹ് ആ അത് ശരി ഞാനും കരുതി പിന്നെ മലയാളം നന്നായി സം സംസാരികുണുണ്ട് പിന്നെ അവി ക്കഞ് എന്താന്ന് ചോദിക്കാൻ എങ്ങനെ
അയ്ശരി ഇല്ലില്ല ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി വന്നതാ
ആണോ ആഹ് ശരി ശരി ആ അപ്പൊങ്ങള് പിന്നെ എല്ലാരും കൂടി ട്ട് വാങ്ങാവൂലേ പിന്നെ വെള്ളം എത്ര ആളാ നിങ്ങെളത്ര ആളുണ്ട്
ഞങ്ങൾ മൂന്നാളുണ്ട് ഒരു റൂമില് അപ്പൊ ഒരു മൂന്ന് ക്യാൻ വെച്ച് വാങ്ങും
ആഹ് ആഹ് ആഹ്
പിന്നെ എല്ലാതുപോലെ തന്നെ സാധനങ്ങള് ഇവിടെ ഇവിടെ തമിഴ്നാട്ടില ഇവിടെ വ്യാഴാഴ്ച്ച ദിവസം ചന്തയുണ്ട് ചന്ത
ആഹ്
അപ്പൊ അവിടെ ഇങ്ങനെ നമ്മുടെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടും വരെ എല്ലാം കാണും അവിടെ ഒരു വ്യായാച്ച മാത്രായിട്ട് ഇവിടെ ഒരു സ്ഥലത്തി ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ അവിടെ ഇങ്ങനെ ചന്ത പോലെ വരും അവിടെ എല്ലാരും ഇങ്ങനെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊറേ സ്ഥലത്തായിട്ട് ഇങ്ങനെ കാണും രാ രാത്രി വരെ കാണും ഉച്ചയ്ക്ക് തുടങ്ങി രാത്രി ഒരു പത്ത് മണി ഒമ്പതര വരയോ ക്കെ കാണും. അപ്പൊ അവിടെ പോയിട്ട് നമ്മള് ആ ഞങ്ങള് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ പോയി വാങ്ങും ഇങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ
ഇപ്പ ഭക്ഷണൊക്കെ ഇങ്ങളനെ തന്നെ പാചകം ചെയ്യാവല്ലേ ആഹ് ആഹ്
ഇനിയിപ്പോ ഗ്യാസ് തീരാറയിക്കണു എന്താവോന്ന്റിയില്ല എന്തോ
അരി ഇവിടുന്ന് കൊണ്ടോവോ
ഇല്ല അരി ഇവിടുത്ത അരിന്നെ വാങ്ങിച്ച് ഉപയോഗിക്കും
ആണോ ആഹ്
നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ ചില ചിലപ്പോഴൊക്കെ കൊണ്ടുവരുംട്ടോ ചിലപ്പോ നമ്മള് ഞാൻ ഈ പ്രാവി പെ നാട്ടിൽന്ന് വന്നപ്പോ ഇങ്ങനെ മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്നിട്ട് നമ്മള് ഇവിടെ അങ്ങനെ അത് ഉണ്ടാക്കി കഴിക്കും ഇങ്ങനെ മീൻ ആ മാസലക്കെ പോരട്ടി പിന്നെഇവിടെ വന്നിട്ട് ഇങ്ങനെ പൊരിക്കും അങ്ങനെ
ആഹ് ആഹ് ഫ്രിഡ്ജൊക്കെ ഉണ്ടോ
ഓ ഫ്രിഡ്ജും ഉണ്ട് എല്ലാം ഉണ്ട് ആദ്യം ഹോസ്റ്റലായിരുന്നു പിന്നെ അതിന് ശേഷം ശം എല്ലാ എന്റെ കൂട്ടത്തിലുള്ള എല്ലാരും പുറത്തേക്ക് മാറി അപ്പൊ പിനെ ഞാനും മാറി അല്ല പിന്നെ എന്റെ ക്ലാസിലുള്ള എല്ലരും പുറ ഞാൻ മാത്രം കാണുള്ളൂ ഹോസ്റ്റല് അപ്പൊ പിന്നെ ഞാനും പുറത്തേക്ക് മാറി വീട്ടിൽ വലിയ താല്പര്യ താല്പര്യഒനുലായിരുന്നു പിന്നെ ഞ് എല്ലാരും പോയത് കൊണ്ട് അങ്ങ് സമ്മതിച്ചു
ആഹ് ശരി
അവനെ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ തൊട്ടടുത്ത് റൂം എടുത്തേക്കുന്ന കോളേജിന്റെ അടു ത്ത് തന്നെയാ
ആഹ് അപ്പൊ അതുകൊണ്ട് പിന്നെ വൈകും വേഗം കൊറച്ച് സമയം വൈകി പോകാലോ.
ആഹ് അതെ പിന്നെ ഉച്ചക്ക് ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് കഴിക്കുന്നത് കോളേജിൽ.
ആഹ് അടുത്തായതുകൊണ്ട് അങ്ങനെ ഭക്ഷണൊക്കെ വെച്ച് പാചകം ചെയ്ത് പോകാവാവൂല്ലേ. ആഹ്‌ ആഹ്. ആഹ്‌. ശരി
ചെലപ്പോ ആ ചോറ് തന്നെ ചോറെടു വെക്കുമ്പോ ചോറ് വെക്കുമ്പളാണെങ്കില് അത് രാത്രിത്തേക്കൂടെ കൂട്ടി വെക്കും ചെലപ്പോ. ചെല ദിവസം അപ്പൊപിന്നെ രാത്രി കെട്ക്കും ഇല്ല. ഓ ഈ സമയം ഫ്രീയാ.
ആഹ്‌ ആഹ്‌ ആഹ്‌.
ങ്ങനെ ചുമ്മാരിക്കൊക്കെ ആയിരിക്കും.
ആഹ്‌ ഞാന് മോൻക്ക്‌പ്പം ലൈവ് ക്ലാസ് ണ്ട് അപ്പൊ ഈ ഫോണാണ് ഓന് യൂസ് ചെയ്യല്.
ആണോ ആഹ്‌ ആഹ്‌ ഓക്കെ ഓക്കെ ആഹ്‌ അന്നാ പിന്നെ.
ആഹ്‌ ന്നാ ശരിട്ടോ ആഹ്‌ ആഹ്